ഹലോ
കേൾക്ക്ണില്ലേ?
ആഹ് കേക്ക്ണ് ണ്ട്
ആറേഞ്ച് ജേസ്ററ് കൊറച്ച് കൊറവുണ്ട്.
ഏബുദ്ധിമുട്ടായോ? ഭക്ഷണം കഴിക്കായിരുന്നോ?
ഇല്ല ഇല്ല പറഞ്ഞോളിം ആ
ഭക്ഷണം കഴിക്കാനായോ അതോ കഴിച്ചുകൊണ്ടിരിക്കുകാണോ?
കഴിച്ചോണ്ട് നിക്കാണ്.
ആബുധിമുട്ടായല്ലേ വിളിച്ച്.
ഏ ഇല്ല ഇല്ല പറഞ്ഞോളി എന്താപ്പ എന്താ നല്ല വർത്താന അങ്ങനെ പോണ്. കൃഷിയൊക്കെ ഉണ്ടോ അവിടെ?
ഇവിടെ കൃഷി ഇല്ല ഇവിടെ ചാമ്പ ഉണ്ട് പിന്നെ പെരക്കിുണ്ട് പിന്നെ പച്ചമുളകിന്റെ തെയുണ്ട്. ആഹ് അത്ള്ളതാ പിന്നെ പച്ചമുളകിന്റെ തെയ്യുണ്ട് മുകളില് വാർുപ്പിന്റെ മുകളില് അത് എടുത്ത്നി കുഴിച്ചിട്ടണം.
ആഹ ആഹ
ഉം
പിന്നെ എന്താ കൃഷി കൃഷിയായി പട്ടൊന്നുമല്ല ഇ ഇണ്ടാക്കണം ഇവിടെപ്പ ഇപ്പൊ ഞങ്ങള് ഒരു മൂന്ന് മാഷം.
മൂന്ന് വർഷൊക്കെ ആയിട്ടുള്ളോ മത്ര അപ്പൊ പിന്നെ സ്ഥലമൊക്കെ ഒന്ന് ഇറിയക്കിട്ട്ന്ന ഉണ്ടാക്കണം
ആഹ സ്ഥലുണ്ടോ?
സ്ഥലംണ്ടോന്ന് ചോച്ചാ സ്ഥലംഒന്നുമില്ല എട്ട് സെന്റ ഉള്ളു.
ആഹ എട്ട് സെന്റിണ്ടല്ലോ. അത്യാവശ്യം ഉണ്ടല്ലോ ഞങ്ങളെ കായറ്റിലൊക്കെ ഉണ്ട്.
ആഹ നിങ്ങളത് എത്രയാ?
ആഹ മുന്നേമുക്കാലോ നലോമുക്കാലോ? മുന്നേമക്കാലൊക്കെയാണ് ഞങ്ങളത്. ഞങ്ങൾക്ക് റോഡും കൂടി ഉണ്ട് അതും കൂടി കൂട്ടിയായിട്ടാണ് ഞങ്ങള്ളത്. ഞൻ കൃത്യരത്തെ ആഹ ആഹ
ആഹ പുന്ന വീടെടുത്തായിരുന്നോ?
ഏ
പുതിയ വിട് ടുത്ത തായിന
ആ പുതിയ വീടടുത്തതാണ് അപ്പൊ ബടെ ആ അമ്മോശക്കാക്കാക്ക് സ്ഥലണ്ട് അപ്പൊയ്ന്ന് കൊറച്ച് തന്നയിരുന്നു.
ഹേ.
ന്റെ ബേക്കിലന്നെ.
ആഹ ആഹ ആഹ.
ച്ഛനുണ്ട് തേപോലെ ന്നെ രണ്ടൂട്ടർക്കും ഒരേപോലെ അടുത്തടുത്താണ്. ആ ഇള്ള സ്ഥലം രണ്ടൂട്ടുകർക്ക് വിതിച്ച് രണ്ടൂട്ടുർന്നല്ല ഏയുണ്ട് ക്കൾ അത് ഇവടടുത്ത് സ്ഥലല്ലനീ.
ആ ആ.
ആപിന്നെടുത്തന്നെ വാണംന്ന്ചാരിച്ചിട്ടേ പുതി നല്ലേ നമക്കന്തോടക്കെ പോണെങ്കിലക്കെ കുട്ടിളൊക്കെ ഒന്നാക്കി പോണെങ്കിൽ നോക്കണങ്കിലൊക്കെ അത്ത വലി ആ പിന്നെ ഡ്രെസ്സൊക്കെ ങ്ങനെങ്ങൾ വാങ്ങാറ് ഓൺലൈനായിട്ടാണതോ?
ഡ്രസ്സ് ഓൺലൈനായിട്ടും വാങ്ങും ഓൺലൈ വാങ്ങല് കുറവാട്ടോ വടെ ഓണ്ലൈനവുമ്പോ നമുക്ക് വാണ്ട്യ അളവിനും ഒന്നും ഡ്രസ്സ് കിട്ടൂലല്ലോ. അപ്പ പിന്നെ അധികം ഓഫ്ലൈൻയിട്ടന്നെ വാങ്ങൽ.
ഏ അല്ല ചെലതൊക്കെല്ല അല്ല ഡ്രസ്സയ്കാരം.
ആഹ് ചെലതല്ല ഡ്രസ്സയ്ക്കാരം അതൊക്കെല്ലക്കാണേ. ചെൽപ്പോ ഒറ്റന്നിന്നും പറ്റൂല അങ്ങനെ ഒരു ഡ്രസ് ഇട്ട്
ആ അല്ലങ്ങൾ ഏത് തീന്നാ വാങ്ങൽ?
അത് ഓഫ്ലൈനോ സോറി ഓൺലൈനാ?
ആ.
മീഷോന്ന് വാങ്ങും ഫ്ലിപ്കാർട്ട് നോക്കും.
ഫ്ലിപ്കാർട്ട് ആ ഫ്ലിപ്കാർട്ട് പിന്നെന് നമ്മള് തരാ വാങ്ങയിട്ട് തിരിച്ചൊടുക്കാൻ കയ്യോ?
ഏ കയ്ലാ?
ആ കയ്യോറില ഞങ്ങള് ഞങ്ങള് മീശോന്റെൾക്കാരാണ്. ഫുള്ള് മീശോ വ്ടെ. ഡ്രസ്സക്കെ വാങ്ങും ചെയ് അത്യാവശ്യം അപ്പടുത്തൊന്ന് വാങ്ങിട്ടോ. പക്ഷെ അത്യാവ അത്യാവശ്യ കൊയ് പ്പല്ല്യാ.
ഏ എന്താച്ച അവല് നമുക്ക് തരും. ക്കൊരു പേടിയാ വാങ്ങണ എന്താ
അത് ക്ഷെ മീശാവുമ്പോ നമക്ക് റിട്ടൺണ്ട്. റിട്ടേൺണ്ട് നമ്മുക്ക് വാണ്ടെങ്കില് റിട്ടണടിച്ചിട്ട് വേണ്ടങ്കിമക്ക് നമ്മളെ കാശമക്ക് തിരിച്ച് കിട്ടും.
ആഹ് ആഹ് അതെന്താച്ചാല് ഞാന് ഇതിമ്മക്ക് തീരെ നോക്കലില്ല ഓൺലൈൻ ഷോപ്പിംഗ് നോക്ക ക്കലില്ല ന്റെപ്പേണ് അധികം നോക്കല്.
ആ മ്മക്ക് ചെറിയ പൈസക്കെക്കെ മ്മള് റേറ്റിൽ ള്ളൊക്കെ നോക്കണെങ്കില് ആ മീശോ ല്ലെ ഈ ടോപ്പൊക്കെ ചെറിയ മുന്നൂറ് മുന്നൂറിനാന്നൂറിനൊക്കെ കിട്ടുല്ലോ. ആല്ല അല്ല ലെൻത്തള്ള ടോപ്പ ആ ലൻത്തിള്ള ടൊപ്പക്കെ. പിന്നെ മക്കൾക്ക് തരാ മുടിക്കുടുക്കോ അങ്ങനത്തെ ണ്ടാവലോ നൈറ്റള്ള ഓഫറക്കെ പ്പൊ ചെറി ആ ആ ചെറിയ മക്കക്കെള്ള ക്കെ.
ന്റെ അമ്മായി ന്റെ മ്മന്റെ വീട്ടക്കെ പോയപ്പോ ഓൽ അപ്പൊ നൂ റ്റി ഇരുപത്തിയൊമ്പതോ
ആ നൂറ്റി ആ നൂറ്റി മുപ്പത്തൊന്ന് റുപ്പ്യൊവരെക്കെ ഞാന് വാങ്ങി. അയ്ലല്ലാ സാധനുണ്ട് ഡബ്ബർണ്ട് പിന്നെ വേറെന്തൊക്കോ ക്ലിപ്പുണ്ട്. പലേ സാധനുണ്ട്. അപ്പൊ ഒറ്റടിക്ക് ഓക്ടുന്ന ഓരോന്ന് വാങ്ങണെങ്കിൽ കടേല് പോയിവാങ്ങാ അയിലേറാകും
നല്ല വെലയാണ് ആ അതു പോലെ അമ്മായി അങ്ങനെ രണ്ട് ചെരുപ്പ് കിട്ടി നൂറ്റി നൂറ്റി വെലക്ക് നല്ല ചെരുപ്പ്. പുറത്ത്ക്കൊക്കെ ഇടാൻ പറ്റിയ അടിപ്പൊളി ചെരുപ്പ് ആ ഹീലില്ലാത്ത ലെതറ് ലെതറ അല്ല മറ്റേ ചെര്പ്-
ആ അങ്ങനെയൊക്കെ ഇണ്ട് ആ കോമ്പോ ഇണ്ടേ. കോംബോ നടക്ക്ണ്ട് അതേമാതിരി ഡ്രസ്സിലും ഇണ്ട് കോംമ്പോ ആ ണ്ട്
ആ
ഒക്കെ ലക്കട്ച്ചല് അതിന്റെ എടീല് ഓഫറ് വരല്ണ്ട് എത്ത ഞായറാഴ്ചകളിലോ നൈസ് ഓഫറ്ണ്ട് ന്ന് പറഞ്ഞ്കാണ്ട് വരും അപ്പൊക്ക നോക്കിയാ ലാഭം ആണ്.
ആ അങ്ങനെ നോക്കലുണ്ട് അമ്മായി ഉം എന്നെ കാണിച്ച് ങ്ങള് ന്നാള് ഞങ്ങള് മ്മാന്റെ കൂടെ വീട്ടി പോയപ്പോ അമ്മായി കുറേ ഡ്രസ്സും. വെല കുറവിന് കുറെ ഡ്രസ്സ് അങ്ങനെ കൊറേ കാണിച്ചു തന്നീനി.
ഏ ഇവിടെ ഞങ്ങള് വിഷൂന് ന്റെ മോക്ക് വാങ്ങീനി. ഡ്രസ്സ് കൊഴപ്പില്ല അവക്ക് പോ ആ പ്പോ അംഗനവാടിയില്ക്കൊക്കെ അതാ ട്ന്നെ. ആത്രേ നൂറ്റി എമ്പത്തിയ്യോ അങ്ങെത്രേ ആയിട്ടുള്ളൂ ഫേന്റും കുപ്പായും.
ആ ലാഭാണ്. നമ്മളീ പുറത്തൊന്ന് വാങ്ങുമ്പോ അത്യാവശ്യം നല്ല വെല ആകും.
ഏ അഞ്ഞൂറ് ഏതായാലും ആവും ചെറുതിന്. ചെറുത് ന്ന പറഞ്ഞ ചെറിയ ലോക്കില്ലേ ഇപ്പ ഞാ കഴിഞ്ഞ പ്രാശ്യം പെരുന്നാളിന് ആയിരത്തഞ്ഞൂറ് ആയി മോക്കെന്നായി. ചെറിയ മക്കക്കും വാണം നല്ല വെല്
ഉം മൂന്നാല് മക്കളുണ്ടെങ്കി പിന്നെ പതിനായിരത്തിന്റെ മകൾക്കായി എല്ലാ സാധനും വാങ്ങുമ്പോത്തിന്
ആ കഴിഞ്ഞ പെര്ന്നാള്ക്കൊക്കെ ഡ്രസ് എടുത്തില്ലാരുന്നോ? ആ
പറത്ത് പാറത്ത്ന്ന് തന്നെ എടുത്തതാ അത തന്നെ അതേപോലെ കൊറേ കടെയില് കയറി എറങ്ങണം ഒരു ഡ്രസ്സ് ഇട്ടാന്.
ആ അതങ്ങനെയ മ്മള് ഞമ്മളൊരു ഇതാണല്ലോ അത് ഒന്നെട്ക്കും അത് അത് ചെലപ്പോ ഇഷ്ട്
ആ ഒറ്റ നോട്ടത്ത് കണ്ട ഇഷ്ടപടും ചെലപ്പോ ഇഞ് പേരയിലെത്തി ഇഷ്ടപ്പെടൂല അവിടന്ന് ഇഷ്ടപ്പെടാത്തെ പേരയില് എത്തി നോക്കുമ്പോ ഇഷ്ടപ്പെടും.
കൊണ്ടെരും ഇതൊക്കെതന്നെയാണല്ലാ നമ്മക്ക് ചോലി.
നമ്മള് പിന്നെ എന്റപ്പാക്ക് പിന്നെ എന്റെപ്പ ഇങ്ങനെ മാറ്റി കൊണ്ടോരുംട്ടോ ഞാനാണ് പറ്റിയില്ലെങ്കി പിന്നെ എത്താ കാട്ടണ്. മാറ്റെന്നല്ലേ വാണ്ടി.
ആ അല്ല നിങ്ങ പോവൂലേ?
ആ ഞങ്ങളും പോവും ഞങ്ങള് ഒരു ദിവസം. ആ ഒരു ദിവസം അയിനായിട്ടാണ്ട് ആ സ്പെൻഡ് ചെയ്യും. എന്നാലും കിട്ടൂല രണ്ടാൾക്കാർക്കൊക്കെ കിട്ടുള്ളൂ പറ്റി കിട്ടൂല
വണ്ടി ഓട്ടുവോ
ഞാനോ
ആ
ട്ടും കാറ് പഠിച്ചിക്ക്ണ്. എന്നാലും ഒന്നൂടി ലെവല് ആവാണ്ട്. ഇഞ് ലൈസൻസ് ഒക്കെ എടുത്ത എടുക്കണം അങ്ങനെ കൊറച്ച് പണിയൊക്കെ ഇണ്ട് നിങ്ങളോട്ടോ?
ഏ
ങ്ങ ങ്ങളോട്ടോ വണ്ടിയൊക്കെ?
ആ വണ്ടി ഓട്ടും ഞാനാ മക്കളെ കൊണ്ടാക്കല് വണ്ടി ഓട്ടും വണ്ടി ഓട്ടി ലൈസൻസ്. ഒക്കെടുത്തുക്ക്ണ്.
എങ്ങനെയ പഠിച്ചേ?
ആ വിടുന്ന് പഠിച്ചതാ ഇവിടെ വണ്ടി ഇണ്ടായീനി അപ്പൊ അങ്ങനെ ഓട്ടി പഠിച്ചതാ.
ഏ ഒറ്റക്കന്നെ പഠിച്ചാ
ആഹ
ഉം സമൃദ്ധിണ്ടെങ്കിൽ പിന്നെ അതന്നെ പഠിച്ചാമതി ധൈര്യംല്ലാത്തോന്ന് പിന്നെ ഉം അങ്ങനെല്ലോ പഠിച്ചിരിക്കണല്ലോ അങ്ങനെ ഓരോ നമ്മക്ക് കുടുങ്ങിയാ പിന്നെ
ആ ആ അപ്പോവിവിടെ ആരുല്ലല്ലോ അപ്പോല്ലാത്തിനും നമ്മൾ തന്നെ പോന്നത്
നിങ്ങളെ ഹസ്ബൻന്റാണെങ്കിൽ ഗൾഫിലും അല്ലേ അപ്പോ നിങ്ങൾക്ക് തന്നെ ആവശ്യം വരും ഉം പഠിച്ചിട്ടിയാ കാര്യ ലൈസൻസും കൂടി എടുക്കണം എന്നാലേ ഒരു ധൈര്യം കിട്ടുള്ളൂ
ആ ഇജ്ജ് ആ ലൈസൻസെത്തുണ്ടാവില്ലാലെ
ഇല്ലേ പതിനെട്ടേ ആയിട്ടുള്ളൂ നിങ്ങക്ക് പുറത്തിറങ്ങുമ്പോളൊക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോ പേടിയാണ് അങ്ങനെ ലൈസൻസ് ഇല്ലാതെ അങ്ങനെ ഓടിക്കുമ്പോളേ അങ്ങനെ ദൂരേക്കൊന്നും പോവാൻ പറ്റൂല ഇവിടെടുത്ത്
ആ ഞാൻ ആദ്യത്തിൽ ആദ്യത്തിൽ ലൈസ ആ ലൈസൻസ് ഇല്ലാതെു എല്ലോട്ത്തും പോകലുണ്ട് പെട്ടിലാട്ടോ പുടിച്ചാ പെട്ടില്ലേ പിന്നെ എടുത്ത് ഏതായാലും ആഹ ആ എപ്പേളും ഇപ്പ ചെക്കിങ്ങില്ല അപ്പ ആ അല്ല ഇരുപത്തഞ്ച് ഇരുത്തഞ്ച് ആ പ്രായപൂർത്തി ആഴത്തിൽക്ക് ഇരുപത്തഞ്ച് അടുക്കും വേണം പിന്നെ ഇരുപത്തഞ്ച് വയസ്സായാലേ കിട്ടുള്ളൂ പിന്നെ അങ്ങനെയുണ്ട് അയ്യായിരം കൊടുക്കുമാണം ഇരുപത്തഞ്ച് വയസ്സാവുംമാണല്ലോ പിന്നെ എടുക്കണെങ്കിൽ
ഏ അങ്ങനൊക്കെണ്ടാവും ഏ എന്തൊരുക്കെതീടാന്നാ
പിന്നെ അങ്ങനെ പുടുത്തക്കാരൊന്നും വല്ലാതെ ഇല്ല ഇപ്പം പിന്നെ ഹെൽമെറ്റ് വെച്ചാൽ പിന്നെ ആരങ്ങനെ പു വല്ലാതെയില്ല ഇണ്ടെങ്കിൽ തന്നെ ആരെങ്കിൽ ക്ലൂ തരും നമ്മക്ക് ആ ആണുങ്ങള്‍
പേടി
ആഅയിനിപ്പോ എല്മറ്റിട്ടാൽ വല്ലാതെ ശ്രദ്ധിക്കൂല ഹെൽമറ്റിലാത്തൊരണങ്കിൽ ആഹ അത് ക്യാമറ അടച്ച പെട്ട് ക്യാമറ അടച്ചാൽ ഹെൽമറ്റ് ഹെൽമറ്റില്ലാത്തൊലേ പെടുള്ളൂ അപ്പൊ ലൈസൻസിള്ളോരാണോ അല്ലാത്തോരാണോ അറിയില്ലല്ലോ
ഉം ഹെൽമെറ്റ് ഇട്ട് പോണല്ലേ
ആ ഞാൻ ഇവിടെ അങ്ങാടി പോവാണെങ്കിലോക്കെ ഇറങ്ങുകണെങ്കിലോക്കെ ഹെൽമറ്റിട്ടേ പോകുള്ളു
ഏ നല്ലതാണ് കാരണം എങ്ങനെ നമ്മൾക്ക് അറിയില്ലല്ലോ ഞമ്മളെ വണ്ടി ഓട്ടുമ്പോ
ആഹ് വണ്ടി വിട്ടാണ് ഒന്നൊന്ന് ചെരിഞ്ഞാ പോരെ
ഉം എന്താ സംഭവിക്കാന്നൊന്നും അറിയില്ല അതേപോലെ ഞങ്ങൾ ഇന്നാൾ ട്രിപ്പ് പോയിനി അന്ന് പോയപ്പോ മുന്നിൽ ഇങ്ങനെ ഒരു ബൈക്ക് ഇങ്ങനെ പോകണ്ട് സാദാ പോലെ പോണത് അയിൽ ആ എന്നിട്ട് പെട്ടെന്നാണ്ട് നോക്കിയപോൾ പെട്ടെന്നണ്ട് വീണ് സംഭവം എന്താന്നൊന്നും അറിയില്ല കാരണം ഒരു സാദാ പോലെയാണ് പോണത് വീണ് ഞങ്ങളെ മുന്നിൽ വേ അണ്ട് ബ്രേക്ക്കൊന്ന് ചവിട്ടി ഇപ്പേനി ഔട്ടീനിയേ
ആഹ്
ആ എന്താന പറ്റിയെന്ന് അറിയില്ല അതാണ്ട് പെട്ടെന്നാണ്ട് വീണ്
അന്റെ തല അറിഞ്ഞുണ്ടോന്ന് അറിയില്ലേ
ആഹ എന്താ അറിയില്ലേ അതാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ
ആ അപ്പൊ ഇക്കെ തന്നെയാണ് പെട്ടേ ഉപകാരാണ് എന്നാലും പേടിയാണ് അതിപ്പോ ഏതേങ്കിലും കണ്ടംപെട്ട് പോണലൊക്കെ ഉണ്ടെങ്കിലേ
ആഹ് അതേപോലെ ഇതാ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താ പോലും ഒന്നും കാട്ടിട്ടുംല്ല ചിലപ്പോന്ന് ജസ്റ്റ് ഇറ്റ് നേരതിയതായിരിക്കാം ചിലപ്പോ അവിടെ ചെറിയൊരു വളവൊക്കെണ്ടായിനി അങ്ങനെ നേരതിയതായിരിക്കും വേണെങ്കിൽ
ആ ശരിന ക വിളിക്കട്ടോ.
ആഹ ആയിക്കോട്ടെ.